ലാലുസ
ഏ
എന്താ വർത്താനം
ആണാണ് സുകാണ് ഇങ്ങക്കൊ എന്തൊക്കെവർത്താനം സുഖല്ലേ
ആഹ് മ്മക്ക് സുഖാണ് എന്താപ്പൊ നമ്മള് വീട്ടിൽ തന്നെ ഇരിക്കയാണോ അതോ ഹ വൈകുന്നേരം കളിക്കാൻ പോയിരുന്നോ
ഇല്ല ഞാന് പഠിക്കിണ്ട് അപ്പൊ കൊറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പ നമ്മള് പോയിവരുമ്പോ തന്നെ ഏകദേശം ഈവനിങ് രാത്രിയാവും
ആഹ് അപ്പൊ ഇങ്ങള് കളിക്കാൻ പോവലില്ലേ അതോ
കളിക്കാൻ പോക്ക ഞാന് കളിക്കാൻ പോവൊക്കെണ്ട് എപ്ളേലേങ്കിലൊക്കെ എപ്പളും പോക്കൊന്നില്ല എപ്പോളെങ്കിലോക്ക
ആഹ് അയെന്താ കളിന്നിള്ളത് നമ്മൾക്ക് ആരോഗ്യത്തിന് വേണ്ടി ആരോഗ്യത്തിന് നല്ലതല്ലേ കളിക്കാൻ പോക അതേപോലെ തന്നെ ഒന്ന് ഓടിച്ചാടിയിട്ട് എന്നും വൈകുന്നേരം ഇങ്ങനെ ക കയിച്ച് കൂട്ടാന്ന് പറഞ്ഞാ
ണെങ്കിലും ഞാൻ ജിമ്മിൽ പോകലുണ്ട് അപ്പൊ കളിക്കാനും മം പോയി പോ പോകലൊന്നുമില്ല ജിമ്മിൽ പോക്കുണ്ട്
ജിമ്മിന് പോക്കണ്ടോ എവിടെയ ജിമ്മ് അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേരി ഞമ്മക്കും പോവാൻ പറ്റോന്ന് നോക്കാ
നമ്മള് നാട്ടില്ന്നെയാണ്
ആഹ്
ഇവിടെ വിശേഷന്ന് പറഞ്ഞാൽ എന്താ നമ്മ എന്താ ചെയ്യ അത് ശെരിക്കും മാതിരി നട അപ്പ നമ്മള് ഈ ജിമ്മി ജിമ്മിനൊക്കെ പെട്ടെന്ന് അങ്ങട് പോവ രണ്ടെണ്ണണം പൊന്തിച്ച് അല്ലെ അത് രണ്ട് ഡമ്പലെ കണ്ടിട്ട് എടുത്ത് പൊന്തിച്ച് ഇതാകുമ്പോത്തനും രണ്ട് നല്ല കട്ടക്കാണ് ബിരിയാണൊക്കെ കാരണ നമ്മള് മനസ്സിലുണ്ടാവുക പക്ഷേ അതിന്റെ ആധാർക്ക് എന്താന്ന് ചോദിച്ചാല് നമ്മള് അവിടെ പോയിട്ട് ഇങ്ങനെ ജീനുകളല്ലാ കാര്യള്ളത് അവിടെ പോയിട്ട് നമ്മള് എക്സൈസ് ചെയ്താലെ നമ്മളെ ഈ മസില് മസില് ഡെയ്ലി സ്ട്രെങ്ത്ത് കൂടും അല്ലെങ്കില് മസിലൊന്ന സ്ട്രെങ്ത്ത് ആവുന്നുള്ളൂ പക്ഷെ നമ്മള് ബോഡി മെയിന്റയിൻ ചെയ്യണം എന്നുണ്ടെങ്കില് കറക്റ്റ് എന്താവേണ്ട ചോയിച്ച നമ്മടെ ഭക്ഷണത്തിലുള്ള ഇതാവേണ്ടത് അതായത് കൊഴുപ്പ് ഫാറ്റ് ഒയിവാക്കണം പ്രോട്ടീൻ കഴിക്കണം പ്രോട്ടീന്
ആഹ് പ്രോട്ടീൻ കഴിക്കണം ആഹ് ഞമ്മളിപ്പോ ഇപ്പൊ ഈ മ്മള് അവിടന്നൊരു പൊടിയൊക്കെ കിട്ടുവേ മ്മളെ എന്തക്ക കഴിക്കാന് എന്തോ കുലുക്കി കുടിക്കാനോ അല്ലെങ്കി അയിന് എന്തേലും അങ്ങനെ എന്തേലും ഉണ്ടാവോ
ഞമ്മള് പൈസ എടുത്ത് വേറെ വേടിക്കണം നല്ല വില എന്തൊക്കെയുണ്ട് പക്ഷെ അത് നല്ല വിലാണ് കിട്ടണം കാരണം അത് നമ്മള് അത് ഈ പറയുന്നമാതിരി ഒക്കെ ഉണ്ടല്ലോ അതായത് മസിൽസ് കൈയ്യുമേക്കെ മസിൽസൊക്കെ അതൊക്കെ അത് ഇണ്ടാകാനുള്ള സംഭവങ്ങളാണ് അത് നല്ലതല്ലാന്നാണ് പറയപ്പെടാത്
ആഹ് അത് എന്തോ ങ്ങള് അങ്ങനെ പറഞ്ഞേ കാരണം എന്താ വെച്ചാല് നമ്മളിപ്പോ കാണണത് എന്താ വെച്ചാല് എല്ലാ നമ്മള് ജിമ്മില് പോണ ആൾക്കാരും അതേപോലെ തന്നെ ഇപ്പ രാവിലെ പോണ ആൾക്കാര രാവിലെ രാത്രി പോകുന്ന ആൾക്കാരെ ആ ഒരു കുപ്പി വാങ്ങിട്ടാണല്ലോ അവര് പോവാ ഈ എനർജി ഡ്രിങ്ക് എന്ന് പറഞ്ഞ എനർജീന്ന് എനർജി ഡ്രിങ്ക് അങ്ങനെ പറഞ്ഞിട്ട് വേറെ എന്തെലും ഉണ്ടോ അതോ അതീ പൊടി കലക്ക അങ്ങനെ എന്തോ എന്തോണാണ്ടോ ഈ
സംഭവണ്ട് ഇതിൽ പുതിയ നടക്കുന്ന ഒരു സംഭവം ഒണ്ട് ക്രീയാറ്റിംഗ് എന്ന് പറയാണ് അത് അത് സംഭവ എന്താച്ചാല് അത് ഞമ്മൾക്കിപ്പോ ഇതില് രണ്ടു തരം ആൾക്കാര് പോണ് ണ്ട് ഒന്ന് ബോഡി ബിൽഡീതിട്ട് ആ ഒരു മേഖലേക്ക് പോവാന് ഈ മസിലൊക്കെങ്ങനെ കാണിച്ച് നടക്കാൻ താല്പര്യപ്പെടുന്ന അങ്ങനത്തെ ആൾക്കാര്ണ്ട് പിന്നെ ഒന്നും അറിലെങ്കി ബോഡി വൃത്തിയായിട്ട് മെയിന്റൻ ചെയ്യാ അതായത് ഇപ്പ തടിള്ളോരാണെങ്കി തടി കൊറക്കാൻ അല്ലെങ്കില് തടി ഉള്ളോരാണെങ്കിലും തടി കൂട്ടി അയിലൊന്നിങ്ങനെ നില നിർത്തി അങ്ങനെ രണ്ട് വിഭാഗം ആൾക്കാര് നമ്മള് ഈ ജിമ് ഗ്രൂപ്പൊണ്ട് അയില് മറ്റേ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാരാണ് ബോഡി ബിൽഡിങ് ചെയ്യണ അതായത് ഫാഷൻ നമ്മള് ഷോ ഒക്കെ കണ്ടിട്ടില്ലേ സ്റ്റേജുമ്മെ കേറിട്ടിങ്ങനെ മസിൽസ് കാണിക്ക്ണ ഷോ ഒക്കെ
ആ പിന്നെ എന്താച്ചാല് ആ അത് നല്ലൊരിതാണ് പക്ഷെ
ഒരു കാര്യം
ആ
നമുക്കും കഴിയോ ഇതൊന്നും ഇങ്ങനെ നിലനിർത്തി നഷ്ടമിയ അസ്തമിച്ചു
ആ ആ ആ അത് അയിനെ പറ്റിട്ട് എന്താങ്ങള് പറയണ് സ്റ്റാമിന ആണോ അതോ നല്ല മസിലാണോ നല്ലത്
ഞ്ഞി എന്താ വേണ്ടത് നമ്മക്കീ മസിലുണ്ടെങ്കി നമുക്ക് കുറെ ബുദ്ധിമുട്ടേളാണ് അത് നമ്മള് ഈ മസിലുള്ള ആൾക്കാരോട് അവിടെ മുതൊന്ന് ചൊറിയാ പറഞ്ഞാ മതി ഇൻകയ്ന് വൈക്കൂല കൈ നേരമ്പോലെ വിടർത്താന് അതിനൊന്നിനും ഓൽക്ക് വൈക്കൂല
അതിന് ഇവര് നമ്മളൊരു മത്സരം വെച്ചിട്ട് ല്ലെ മത്സരത്തിന് വേണ്ടിട്ടില്ല ഒരു ഇതുപോലെ ല്ലെ മത്സരി ചെലോരൊക്കെ മത്സരത്തിന് വേണ്ടിയിട്ടാണല്ലോ ജിമ്മി പോവല് കാര്യങ്ങളൊക്കെ അപ്പ അയിനെപറ്റീട്ടൊക്കെ എന്താ ങ്ങളെ അഭിപ്രായം
ഈ ഒരു നാട്ടിലൊക്കെ നല്ല ടമ്പാണ് അപ്പോ അതിനൊക്കെ നല്ലസൈസുള്ളത് പിന്നെന്തോന്നുണ്ട് ഇതിപ്പോ മിസ്റ്റർ പാലക്കാട് അല്ലെങ്കിൽ മിസ്റ്റർ കേരള മിസ്റ്റർ മലപ്പുറം അല്ലെങ്കിൽ മിസ്റ്റർ കോഴിക്കോട് ന്നൊക്കെ പറഞ്ഞിട്ട് മിസ്റ്റർ ഇന്ത്യാന്നൊക്ക പറഞ്ഞിട്ട് സമയത്തിങ്ങനെ ഓരോ പേരൊക്ക ഇട്ടിട്ട് ഇതില് വർക്ക് സെക്കന്റിനൊരു ഓവറ് നേടിയാല് അതൊരു അച്ചീവ്മെന്റാണ് അങ്ങനക്കെ ഞമ്മള് ജിമ്മിക്ക് പോണോന്നന്നുല്ല പ്പൊ ഈ ജിമ്മുക്ക് പോണന്നുണ്ടെങ്കില് നമുക്ക് പൈസ കൊടുക്കണം ഈ ജിമ്മില് പോണം പോണോന്നൊന്നുല്ല നമ്മള് കൃത്യായിട്ട് ഓടുക ഭക്ഷണം കൃത്യായിട്ട് കഴിക്ക ഒറ ന്ന കൃത്യായിട്ട് ഒറങ്ങാ നടന്ന് ഏറിയ ആരോഗ്യം കുറേയൊക്കെ ശരിയാവും
ഇണ്ടൊ അയ്ശെരിയാ നമ്മളെന്താ വച്ചാല്
ഉം ഉം പറയ്
ഇപ്പള് ഒറക്കുമ്പഴേ ഒന്നാമത്തെ പ്രശ്നം കാരണം എന്താച്ചാല്
എന്തെ
പ്പൊ രാത്രി ഉറങ്ങുമ്പോ തന്നെ ഒരു പന്ത്രണ്ട് ഇപ്പത്തെ കുട്ടികളൊക്കെന്ന് പറഞ്ഞാല് റീലിൽ തോണ്ടി അല്ലെങ്കി ഗെയിമ് കളിച്ചെ അല്ലെങ്കി നമ്മളെ വാട്സപ്പ് തോണ്ടി ഫേസ്ബുക്ക് തോണ്ടി അങ്ങനെ ഇരുന്ന്
റീൽസ് ഇണ്ട്
ന്തി ആവുമ്പളാണ് ഓല് എന്ത് ചെയ്യണത് ഒറങ്ങാൻ കടക്കണത്
നന്ന പ വീട കൂട നടക്കണ്ട്
അഹ് ആഹ്
പന്ത്രണ്ടരക്കൊരു കളി മൂന്നരക്കൊരു കളി ആറരക്കൊരു കളി
വേൾഡ് കപ്പ്‌ ആഹ് അതൊന്നാമത് ഇതിന്റെ ഒരു പ്രശ്നാണ് കാരണം
ന്ന്ണ്ടെങ്കിലേ നമ്മള്
ആഹ്
ല്ലാതന്നെ നമ്മളെ ഈ ആരോഗ്യം ശരിയാവും
അതെ എന്നാലും ഒന്നും നടക്കൂലന്നിലാണ്
ആയിട്ട് ഒറ- റക്കം കൃത്യയിരിക്കണം ഒരു ദിവസം ഒരു കണക്കുണ്ടല്ലോ എട്ട് മണിക്കൂർ ഒരു മനുഷ്യനൊറങ്ങണംന്ന് ആ എട്ട് മണിക്കൂറിൽ കൂടിയാലും പ്രശ്നാണ് കൂടുതൽ ഒറങ്ങിയാലും പ്രശ്നാണ്
ആഹ് അത് ശരിയാണ് എട്ട് മണിക്കൂർ കൂടുതൽ ഒറങ്ങിയാല് അതിന്റെ പ്രശ്നങ്ങള് കാര്യങ്ങളുണ്ടാവും
കൂടുതല് ഒറങ്ങിയാലും പ്രശ്നാണ് കൊറവ് ഒറങ്ങിയാലും പ്രശ്നാണ്
രോഗം ഈ എട്ട് മണി
ചടത്തോളം ഒന്നുകൂടി സമയം കൂടാ ചെയ്യ എട്ടിനേക്കാൾ കൂടുതൽ സമയം അവർ വാണം
അതിന് വേണ്ടിട്ട് നമ്മള്
അഹ്, എട്ട് മണീ
പ്രണേക്കാം അങ്ങനെ ണന്ന് പറയും
എട്ടു മണീ പറഞ്ഞഴിഞ്ഞ ഒരു ആവറേജ് ഇപ്പോ എല്ലാരും ഇങ്ങനെ പറയ്ണത് പറയാനുള്ളൂ അങ്ങനെയല്ലേ കൂടുതല് ഇപ്പോ ഈ ചെലെ ആൾക്കാരെ ഈ അറിയാ മ്മക്ക് രാത്രി ഒന്ന് കടന്നാല് പിന്നണ്ട് നീച്ച്ണത് രാവിലെ പത്ത് മണിക്കൊക്കെക്കാരം രാ ഒമ്പത് മണിക്ക് ഒറങ്ങിട്ട് രാവിലെ പത്ത് മണിക്കാ നീച്ച്ണെ ഇതൊക്കെ എന്താ ഇത് നമ്മളെ ബാധിക്കും പിന്ന നമക്ക് ഒന്നിനും ഒരു മൂഡ് ഇത് ണ്ടാവുല ഈ രാവിലെ ഈ രാവിലെ എണീറ്റിട്ടുണ്ടാവും ണീറ്റാല് നമ്മ ഒരു ഉന്മേഷം ഉണ്ടാവും ഉച്ചക്ക് നീച്ചാ പിന്നെ ആ ഒരു ദിവസം എന്താ പറയാ ഒരു ഉന്മേഷം ഇല്ലാതെ ആണ്ട് പോവും.
ആള് മുന്നത്തന്നെ എന്തച്ചാ നമ്മള്പ്പ പറയലുണ്ട് ഇപ്പം പത്ത് മണി ടു പതിനൊന്ന് മണി ആ ഒ ഒരു സമയം അതിരുന്നാല് പിന്നെ ആ ഒരു സമയം നമുക്ക് വീൻ
ആഹ് ആഹ്
എടുക്കാൻ പറ്റി
അ
അത് ഞം ഞമ്മള് ഏ മ്മളെ ശരീരം നോക്കാ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നല്ല
ആഹ് ആണല്ലേ ഒന്ന് ഒന്ന് എക്സർസൈസ് ചെയ്യ് രാവിലെ വൈകുന്നേരം ഒക്കെ ഒന്ന് നടക്കെ വീട്ടിൽ തന്നെ എന്റേലോക്കാ എക്സെർസൈസ് ചെയ്യുക കൃത്യ കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കുക കൂടുതല് ഭക്ഷണംകഴി ആവശ്യത്തിന് കഴിക്കുക കഴിക്കാൻ വേണ്ടി ജീവിക്കരുത് ജീവിക്കാൻ വേണ്ടി കഴിക്കുക
അത് ശെരിയാ അല്ലെങ്കി
ആവശ്യത്തിന് മാത്രം കഴിക്കുക പള്ള നിറഞ്ഞൂന്ന് കഴിഞ്ഞാൽ കൂടുതല് ഇല്ലാതെ വയറ് നിറഞ്ഞാല് നിർത്തുക രാത്രി ഉറങ്ങുക ഇതൊക്കെ ഒന്ന് മെയ്ന്റെയ്ൻ ചെയ്താൽ പിന്നെ നമ്മള് ഈ ആരോഗ്യം കുറേ ഒക്കെ ശരിയാവും
ആഹ് ശരിയല്ലേ നമ്മളെ
പിന്നെ ഫുട്ബോൾ കളിക്കാൻ ഒക്കെ പോത്തില്ലേ
ആരോഗ്യം ഒരു ഭാഗാണ് ആഹ് ഉണ്ട്
പക്ഷെ ഈ വേടിയൊക്കെ കളിക്കണ കാരണം എന്താലും പാടം പോലെ വെള്ളം കെട്ടി ചളിയൊക്കെ
വീണാലും ഒരു കോളജില് പഠിക്കോ കോളേജിൽന്നൊക്കെ പല ആൾക്കാരും ചെയ്യുന്നുണ്ട് ഞമ്മള് അങ്ങനെ ഒര് കാൽ മുറിഞ് ട്ടൊക്കെങ്ങനെ പോക് ണ്ട് ഓരോരുത്തര്
ആഹ് ഈ ഫുട്ബോള് കളിച്ചിരുന്നോ ആദ്യം ഞാൻ ഫുട്ബോൾ കളിച്ചിരിന്നു രണ്ടു കൊല്ലം മുമ്പ്ഞാന് കളിക്കുമ്പോന്ന് വിണു രണ്ട് കയ്യിന്റെ രണ്ട് എല്ല് പൊട്ടി പൊട്ടിന്ന് പറഞ്ഞാല് നമ്മള കൈയ് ആ എല്ല് തായ്ത് ക്ക് പോയി മുറിഞ്ഞു പോയി അങ്ങനെയന് ണ്ട് കമ്പി ട്ടിട്ടാ നടന്നീനേ ഐന്റെശം പിന്നെ ഈ ഫുട്ബോൾ ഗ്രൗണ്ട്ക് ഇറങ്ങാനൊരു പേടിയാ
ആഹ അതൊക്കെപ്പ എന്തപ്പ ശരിയായോ എന്നിട്ട്
ആഹ
എന്നാ പിന്നെ എന്തൊക്കെയ നമക്ക് ഈ ആരോഗ്യത്തിന് ഇങ്ങനെ പറഞ് പോകുകയാണെങ്കിലും ഇങ്ങനെ നീ ണ്ടു നീണ്ടുപോകും ആ അ ല ശരിയായി വരി മൂന്ന് കൊല്ലം ഏകദേശം മൂന്ന് കൊല്ലത്തോള ഇപ്പൊ ആ ഒരു ഒന്നര രണ്ട്കൊല്ലത്തോളം കമ്പിട്ട് അത് അയച്ചു
ആഹ ആഹ
അന്നൊക്കെ ഇരുന്നു നമ്മളീഈ ഇപ്പോ നമ്മള്ഈ വെറുതെ ഉ അന്ന്ഞാൻ ആ ആസ്പത്രിൽ അഡ്മിറ്റ് ആയപ്പോളേ എനിക്ക് ശ്വാസത്തിന് മറ്റൊന്നിനും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല - ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്നിട്ട് നമ്മൾ ഈ ഐ സുവിൽ കയറ്റി റ്റുമ്പോ ഈ ഓപ്പറേഷൻ ഐ സി യിൽകയറ്റുമ്പോ ഓലെ പറ്റു ആപളണ് ഈ ഓക്സിജൻ വെക്ക നുള്ളത് അപ്പോഴാണ് നമുക്ക് ഈ ശ്വസിക്ണ വായുവിന്റെ വില അറിയ അന്ന് ഞാനാഒരു നാല് മണിക്കൂർ എന്തോ അത് വൊചിന്ന് അതിന് എത്ര ആയിരങ്ങളാണ് അന്ന് അവിടെ കൊടുത്തത്. അതെ എനിക്ക് ഒരു കൊടുല്ല ശ്വാസത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ഓലെ ഒരു എന്താ പറയാ ഇതിന് ഓലെ ഒരു നടത്തിപ്പ് അങ്ങനെയാണ്.
ആഹ്
ഇ നമ്മള് അരോഗ്യത്തിനെ പറ്റി പറയുമളേ ഈ ഹോസ് ഇപ്പോ ഇതേഹോസ്പിറ്റൽ ലോര്ഉണ്ടല്ലോ ഇഞ്ഒരു ബിറ്റ് നസ്ആയി കാണുന്നത്. ഹിന്ദു ആണെങ്കിൽകുറെ പ്രശ്നങ്ങൾ വരും പ്രശ്നങ്ങൾ പറഞ്ഞ സബാത്തിക ബാധ്യതകള് നമുക്കൊന്ന് ചെയ്യാൻ കഴിയാതെ വര ഇതിനങ്ങനെ പറ്റി സംസാരിച്ചാൽ ഇതിങ്ങനെ നിണ്ടു നിണ്ടു പോവ അല്ലാതെ ഇതിന് അവസാനം ഉണ്ടാവില്ല എന്താ നമുക്ക് പിന്നെ ഒരു വട്ടം ഇത് വിശദ ആയിട്ട് ചർച്ച ചെയ്യാംല്ലേ.
ആഹ ശരിയാ ശരിയാ ശരി
ഉ ആ ശരി